ഹലോ
ആഹ് കേൾക്കാവോ?
ഓഹ് കേക്ക്ണ്ട്
എതൊക്ക വിശേഷം അതെ അങ്ങനെ
മഴണ്ടോ?
ആഹ് ഇപ്പ നല്ല മയേ നല്ല മഴേണ്റ്യാ
ഇന്ന് ഫുള്ള് മഴന്റെ ദിവസലെ
ഉം ഫുള്ള് ഇര് ഇരട്ട്ട്യോണ്ടല്ലേ വെളിച്ചല്ല്യ ഫുഡൊക്കെ കയ്ച്ചയി വൈന്നാരത്തെ ചായക്ക്ള്ളോക്കെ
ചായക്കുള്ള നോക്കില്ല ഫുഡ് കഴിച്ചിടെ കെടക്കേര്ന്നു
അതെ ഫ്രീ ആയിട്ട്ങ്ങനെ കെട്ക്കായിരിക്കിലേ
ഏഹ്
ഫ്രീ ആയിട്ട്ങ്ങനെ കെട്ക്കേയ്ക്കുലേ
ഉം ഫുഡക്കെ കഴിച്ചോ ന്നട്ട്
ഫുഡ് കഴിച്ച് റസ്സിലേനി മഴ ആവുമ്പോ പെറ്ത്തറ്ങ്ങാൻ ബെച്ചജ്ജല്ലോ. അപ്പങ്ങനെ ഔത്ത് പോണ് മ്മല് ഇങ്ങനെ കൊറ്ച്ചേരം. സ്പെഷ്യൽന്ന് നെയ്ച്ചോറും ചിക്കൻ കറി.
ചിക്കൻ കറി.
പണിക്കാരുണ്ട് മേലെ വീട് പണിയ്ണ്ട് അപ്പൊ ഒല്ക്കും വേണം അപ്പൊ. പിന്നെ മെസ്സേജ് ഒക്കെ കാണാ
അയ് ശരി.
ഇച്ചാമൻ ഇതാണ്ന്റെ. ഇല്ല ഒർക്ക് ഇപ്പ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോളേ ഒച്ചപ്പാട് കേക്കുമ്പോക്ക്. ഓർക്ക് വരൂല ന്റെ മടീൽ ഇങ്ങനെണ്ട് സൗ ആഹ് അവ്ടെ കൊണ്ടോയി കട്ത്തീന്നു കട്ക്കമ്മളാറ്ഞാണ്ട് ഇമ്മച്ചി ഒങ്ങല്ലോയ്ച്ച് ന്നാ ഇങ്ങളെല്ലാരും. മേലെ പുതിയ പെരന്റെ അങ്ങട്ട് പോവാന്ന് പർഞീനി ചെടിയൊക്കെ കുഴിച്ചിടാനാണക്കെ പറ്ഞ്ഞപ്പളേ. അപ്പ പോവാന്ന്ള്ള ഒരു വർത്താനം ഓൾ കേട്ട്ണ് അപ്പൊ പിന്നെ ഒറ്ങ്ങൂല പോവല്ലേർഞുത്തർ
ഹ് ഹ് ഹ് ഇജ് അയ്ന് കാത്ത്ക്കായിരിക്കൂലേ.
ക്കാ പോണോം നോക്കി ഇങ്ങനെ നട്ക്കാ.
ഉം.
നിങ്ങളെ കാത്തിരിക്കാണ്.
നമ്മള് എന്ത് പറ്ഞ്ഞാലും ഓല്ക്ക് വേം മനസ്സിലാവും.
മന്സ്സിലാവും അത് നോക്കി കുത്തർക്കാണ് പോണതും നോക്കി പോവ്വാ. എത്തുല്ല.
ഓവൻ.
ആഹ്. ഒച്ചണ്ടാക്കര്ത്.
പിന്നെന്താ വൈകുന്നേരം എന്താ ചായ എന്താണ്ടാക്ക്ണ്ടോ?
വൈന്നാരന്നും ഉണ്ടാക്കില്ല എല്ലാരും ഉണ്ടാകുമ്പത്തേനും ഉണ്ടാക്കല്ണ്ട് ഇപ്പൊക്കെ മഴായിട്ട് ഒരു പണിട്ക്കാനും ഒരു മൂടില്ല.
ഹ് ഹ്
തിര്മ്പി അവ്ടെ ഇട്ട് കുൾച്ച് നിസ്കേര്ച്ചവ്ടെ പിന്നെ അവ്ടങ്ങനെ ചോർന്നാതെ കട്ന്ന്.
ആഹ് ശരി.
ഞാൻ അയ്മക്ക് നോക്കില്ല. പാ ല ലാ എന്തോലക്കങ്ങനെ ഇണ്ടാക്കണം വൈകുന്നേരം ആവുമ്പോ പഴംണ്ട്. പയംപൊരി അങ്ങനന്തെങ്കിലും ണ്ടാക്കണം.
വീട്ട്ലെപ്പള പോണേ?
വീട്ടിക്ക് വൈകിട്ട് ഹസ്ബന്റ് വരുന്ന കടയിൽന്ന് വരുമ്പോ തി എത്തി അവ്ടുന്ന് ഇങ്ങട്ട് പോരുമ്പോളേ. ഒമ്പൈന്. ആഹ് ഒമ്പേണി ഒമ്പേരൊക്കെ ആകുമ്പതിന് കടേന്ന് ഒമ്പേണിക്ക് കടേന്ന് പോരും.
ആഹ് അയിശരി.
ന്ന് നേരെ ഇങ്ങോട്ടേകാരം ന്ന ഞങ്ങളെ എട്ത്തിട്ടാണ്ട് പോകും വീട്ട്ക്ക്.
ആഹ്.
ഇജാണ്ട് പോയാമതി അവനെ ക്കൂടാണ് പോകല് അ ത്താണ്ട് പോയാമതി. ഉച്ചക്ക്ങ്ങനെ ഒർക്കൊന്നും ഉണ്ടാവൂലേക്കുല്ലേ ഒർ ചായക്കെന്നും.
ഒരു ഒർക്ക് ഒർങ്ങി നീച്ച്ണ്. ഒക്കെ ചൂയ്ക്കുന്ന പൊറ്ത്തീട്ട് വയ്യ വളകളും കിടന്ന
തനിച്ചാരിക്കുബോൾ ഒരു ഒർക്കാണല്ലോ അല്ലേ അപ്പൊ ഈ ഓതാനും നിസ്കരിച്ചാനൊക്കെ നോക്കുമ്പോഴാണ് ഓർക്കന് പോകുന്നത്
ആഹ്
അതാ ആഹ് അതന്നെ ഖുർആൻ അടുത്ത്ങ്ങടി മർ അപ്പൊ കണ്ന്നും കണ് മാടി ഇങ്ങടി വരും
ശ ശ
എന്തൊക്കെയാ മക്കളൊന്നു വന്നോ വന്നിട്ടുണ്ടാവില്ല ല്ലേ
മൂന്നേ മുക്കാൽ ആകും വരാന്
ചെർ രണ്ട് കുട്ട്യാൾ ന്ന് ല്ലെ പറഞ്ജീനെ
ആഹ് ആഹ്
ചെറുത് ണ്ട്
അവന് എൽ കെ ജി
രണ്ടാക്കും ഇന്ന് ണ്ട്
എങ്ങനെ
രണ്ടാക്ക് ഇന്ന് ഇണ്ടോ ച്ചാ
എന്തെ
പാസ്‌ ആണ്
വല്ല്യ നെ ദർസ് ചേർത്തിന ഓൻ ഏയില
ആഹ് ആഹ് അങ്ങനെ പറഞ്ഞ കേട്ടു ദർസിലായിരിക്കുല്ലേ ഹസ്ബെന്റിന്
ആഹ
ആഹ് അതെ
പ്രാശ്യം ലി ഉണ്ടായിന്
അതെ
പോയിട്ട് പ്പം ഈ അഞ്ചാം തീയതിയക്ക ഒരു മാസമാവും
ഒരുമാസായില്ലേ മക്കള് മകള് വരുമ്പോത്തന് ഇനി എന്തേലുക്കെ ഫുഡ് എന്തായാലും ഉണ്ടാക്കണം അതാ ലകു കടി എന്തേലൊക്കെ
ആവശ്യള്ള അന്നേര പറിം
അതെ
അവന് കാര്യായിട്ട് സമൂസ പഴംപൊരി ഒന്നു ഇഷ്ടല്ല അവന്
ആഹ് ഇവിടെ മോള് സമൂസന്റെ ആളാണ് വൽ സമൂസ ആയാല് ഇഷ്ടാണ്
ആഹ്
എണ്ണക്കടികളൊക്കെ ഇഷ്ടം പയം പൊരി ഇഷ്ടല്ല സമൂസ മുട്ട ബജ്ജി
ആഹ്
പൊക്കവട പിന്നെ സാൻവിച് മാതിരി അങ്ങനത്തൊക്കെയാണ് എവടെ പോകുവാണെങ്കിലൊക്കെ പുറത്തു പോവാണെങ്കിലൊക്കെ അവർക്ക് അത് മതി
ആഹ്
എന്ത പിന്നെ ചിക്കന്റെ കാൽ ഏഹ് ഇത്ണ്ടാവുള്ളോ തൊ കയ്യും കാലൊക്കെ പിന്നെ
ആഹ്
റോസ്റ്റ് ടൈപ്പിലാക്കിയോ
ആഹ്
അങ്ങനത്തൊക്കെ പറ്റുള്ളൂ
ഓന ട്ടെ പുറത്തിറങ്ങാണെങ്കിൽ അങ്ങാടിൽ അട്ത്തിയാണെ ങ്ക ഇന്ക് പള്ളെ വെയ് ച്ചീ
ആ ഇപ്പൊ ഓൽക്ക് പള്ളേ പയ്പ്പ് കൂടുതലയ്ക്കാരം ഇവിടെക്കള്ളതാ വെശ്ക്ക്ണ്ണ്ണ്ട് വെശ് ണ്ട് ഞമ്മള് കൊണ്ട് പോവുമ്പോ വാപ്പാരുണ്ടോണാരിവൂലല്ലോ. നമ്മള് കണക്കാക്കി കയ്യിൽ പൈസ പിടിക്കല്ലേ ഓലൊക്കെ ആയിട്ട് പോകുമ്പോ പിന്നെ ഓൽക്ക് പ്രശ്നണ്ടാവൂല്ല. മ്മള് നമ്മളെ വെ മ്മക്ക് കണക്കയ്ക്കാരം അപ്പൊ ഓൽക്ക് വല്ലാ കൊണ്ട് കൊണ്ടോവെല്ലി അങ്ങനെ കൊണ്ടോയ ഓല്ക്ക് അങ്ങാടീത്തെ ഒന്നും വേണ്ടാത്തല്ല ഒക്കെ കിട്ടണം ഒക്കെ ഓൽക്ക് കിട്ടണം.
അങ്ങന് തന്നെ
ഞ്ഞ് രാത്രിക്കക്ക് ഫുഡ് ഒന്നായിട്ട് വച്ചിണ്ടാവുല്ലേ?
ഓ രാവിലെ വെച്ച്ണ്.
അത്ണ്ടാവുല്ലേ സ്പെഷ്യലായിട്ട് ഞ്ഞ് ഇന്നെന്തേനി സ്പെഷ്യല്?
ഇന്ന് സ്പഷ്യലൊന്നും ഉണ്ടാക്കീല്ല.
തന്നെ
നാളെ മറ്റന്നാള് മോല്യാരെ ചെലവാണ് അപ്പൊ അതിൽ എന്തെങ്കിലും ഉണ്ടാക്ക
ഉച്ചേക്കല്ലേ രാവിലെ ഉച്ചക്കും ഉണ്ടാവോ?
ഇല്ല ഉച്ചക്കും രാത്രിയൊക്ക ഉണ്ടാവും
മൂന്നേരം ഇണ്ട് രാവിലത്തെ ചായ ഉച്ചക്ക്, വൈന്നാരം
ഉം
മ്മളെ പള്ളിക്കത്തെ മൊല്യാര്അതോ
ആ പള്ളിക്കത്തും അപ്പൊ പിന്നെ ഇന്ന്
ആ ഇന്നാതായാലും ഇണ്ടാക്കണ്ടേ ഒരു നേരെങ്കിലും ഓൽക്ക് നല്ല ഒരു നേരം നല്ലത് കൊടുത്തക്കേണ്ടി വരല്ലോ
ആഹ് പിന്നെന്താ പറിണേ ന് ചെലവൊക്കെണ്ടാവേണ്ടോ?
ആ മ്മക്ക് ഇണ്ടാവല്ണ്ട് മദർസ്ത്തെ മദർസിൽ ചെലവ് പറഞ്ഞാല് മദർസിൽ പൈസ മതിന്നർഞ്ഞോൽക്ക് ചായ പൈസ മതി.
ആ ഉം
പള്ളിക്കത്തെ ഇല്ല അവിടെ മദർസ്ത്തെ മാത്രം. നമ്മളവിടെ പള്ളിക്കത്ത ഇണ്ടേയ്നി അത് പിന്നെപ്പോ യിവായി പള്ളി കൊറെ ആൾക്കാര്ള്ളോണ്ടെ ഏതൊക്കെ കൊറെക്കെ ഒഴിവാക്കിണർഞ്ഞു
ആ ഇവിടെ പിന്നെ ദറസ് പഠിക്ക്ണ്ട് അപ്പൊ പിന്നെ രണ്ടും കൂടി
തോനെ വേണ്
ഹലോ? ആ
എത്രാള്ണ്ടാവൂലെ? തോനെ ആക്കാവുമ്പോ കുറെ ണ്ടാക്കും മാണ്ട്യരൂല്ലേ ഒറ്റക്ക്?
ഇല്ല മൊല്യാരുട്ട്യാൾക്ക് വേണ്ട ഓലോരോ പോരേൽ ഏറ്റതാണ്.
അതെ
ആദ്യക്കെ പിന്നെ ഇണ്ടായിനി ഞാൻ എട്ക്കേണ്ടായിനി മോല്യായാരുട്ടിളെ ഇപ്പേ പിന്നെ കയ്യൂല്ല ചെലപ്പോ ഏട്ടങ്കിലൊക്കെ ഇന്റാടൊക്കെ പോകാണ്ടെങ്കിൽ ഉമ്മക്ക് ബുദ്ധിമുട്ട്
അതെ ഉമ്മ വീട്ടില്ള്ളാ?
ആ ഒറ്റക്കാവുമ്പോ കത്യാടാണ് നമ്മക്ക് മ്മ നമ്മക്ക് കഴിണാതിരി പ്പോൽക്ക് വേണ്ട് കഴിയൂലല്ലോ
സ്തീരായിട്ട് വരുന്ന മെല്യായാരുട്ടയാളാവുമ്പോ പിന്നെ എന്നും വരുല്ലോ?
ക്ക് മടിയാ ന്നാലും അതെ കയ്യാതെ പിന്നെ നമ്മളേറ്റിട്ട് കാര്യല്ലല്ലോ
ഉം
കൊടുത്താ മതിയ്ന് മദർസില് മദർസില് ചായ പൈസ ആയോണ്ട് പിന്നെ പള്ളിക്കൽന്ന് പറഞ്ഞ അങ്ങനെ ഉണ്ടായാലും ഇല്ലാ ഇപ്പൊ അതിനു ഉണ്ടാവണ്ടേ. ഇണ്ടായ ഇവിടെ പള്ളി ക്കത്ത് ഉണ്ടാവും. പക്ഷെ പ്ര ഇപ്രാവശ്യം പള്ളിക്കത്ത് ഇല്ല.
ഉം മദ്രസത്ത് പിന്ന ഒരുപാ . കൊടുക്കും
എങ്ങനെ
ഡ്രസ് പിന്നെ ഒരു ഭാ വേറൊരു ഭാഗത്തായിനോണ്ട് ആ ഭാഗത്ത്‌ ഉള്ളോലോക്കേ
അതേല്ലേ നമ്മള് ഈ മദ്രസേല് പോണ കുട്ട്യാളോക്കെ കൊടുക്കണം മാസ പൈസ കൊടു മക്കളൊക്കെ ഇങ്ങനെ ചായ പൈസ് ചാ നമ്മക്കത്ര വേണ്ട നമ്മക്ക അത്ര കഴണ് അതിനനുസരിച്ച് കൊടുക്കുക. മുന്നൂറോ നാന്നൂറോ എന്താ കഴിയാണെ വെച്ചാല്
ആഹ് ആഹ്
ഇപ്പൊ ഒരു മൂന്നാല് ആളുണ്ടാവും ഓല് അത് ഡിവൈഡ് ചെയ്യല്ല് ഇക്കാരാ പോലും ഇപ്പൊ പെരേ പോയി ചായ കുടിച്ചു പൈസ ഡിവൈഡ് ചെയ്ത്
ആഹ്
എന്നാലും ചായ പൈസ ഒള്ള ഇതീൽ കൊടുക്കും.
ഉം ഓല്ക്ക്പ്പോ അതൊക്കെല്ലേ ഒള്ളൂ.
എങ്ങനെ.
ഓല്ക്ക്പ്പ അതന്നെല്ലേ ഉള്ളൂ പറിയ.
ആഹ് ഓൽക്ക് അതും മാസ പൈസ കിട്ട്ണ് അല്ലെ ഒള്ളൂ.
ആഹ്
പിന്നെ മഴ ന്നല്ലാം പെയ്യുണ്ടോ?
ഇപ്പൊന്ന് ചോർന്ണ് ഇങ്ങനെ ചോർന് വര്ന്ണ്ട്.
പ്പ വെളിച്ചല്യ ഇന്ന് ഇപ്പൊ
ഉം
വെളിച്ചം ഇല്ലാ പറയുന്നു മഴ ഇങ്ങനെ മൂടല് തഞ്ഞേണ് പറ
ഇതി കുറച്ചു മുന്നേ നല്ല വെയിയിലർച് അപ്പൊ ഞാനും ഫുള്ള് ചിക്കി.
അതെ വെയില് ഏഹ് നിങ്ങക്ക് വെയില് ആർക്കും നമ്മക്ക് മഴെ നല്ല മയ പെയ്യ്ണമാതിരി ഉള്ളതൊരു കാലാവസ്ഥയാണ് വെയിലർക്കാത്തെ.
ആ വെയല് അറിക്ക്ണത് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഇന്ന് ഇഞ് മയ പെയ്യല്.
അതെ അങ്ങനെക്കെ ഉണ്ടായിനോ
എന്ത്ര വെയില്
ഇവടെ അമ്മള അവ് മായ പെയ്ത അങ്ങനെ വെയിൽ അറച്ചാ ഇതേപോലെ വെയില് ഉ രാവിലത്തെ മഴ വിശ്വസിക്കാൻ പറ്റൂല. താഴത്തു വെയില് അപ്പൊ എന്തായാലും മഴന്നാ ഉച്ചേന് ശേഷം പിന്നെ വേ വെയില് പിന്നെ ചേരക്കെ ഉണ്ടാവും തിരുമ്പന്ന്.
ഇന്ന് തിരുമ്പിയാക്കിയപ്പ ബക്കറ്റില് ഒണക്കി അവിടെ വെച്ചു മേശേലൊട്ടേ ഇഞ്ഞിപ്പ പോവുമ്പോ കൊണ്ടോണം ഞാന്. പോകുമ്പാട് കൊണ്ടോയാ ഇഞ്ഞി ഇവിടെ ഇന്നലെ ഇട്ടതും ഇന്ന് ഇട്ടതെക്കെ ഇണ്ട്. മെഷീനിൽ ഇട്ട് ഒണക്കി അവിടെ അവിടെ പോയാല് എടെ നമ്മള അകത് ഒര്ക വലിയ ഒരകണ്ട്. അപ്പൊ റൂമിലാണ്ട് അയില് കെട്ടിയാമതി കെട്ടിയാണ്ട് അതിലാണ്ട് ഫാൻ ഇടലാ നമ്മള നമ്മളെ റൂം അങ്ങിയപോർത്. വല്യ റും പിന്നെ ചെറി ഓടും വീടാണ് ക്ഷെ റൂമ് പയെ തറവാട് വീട്. കൊറേ റൂമും കാര്യങ്ങളും അഞ്ചാറു റൂമ് തന്നെ ഉണ്ട്. ഒരു റൂം വല്യ റൂം ഇതിനായിട്ട് ഫ്രീ ആക്കി ആയിലെക്ക അയിന്റെ ഉള്ളിൽ കെട്ടും ഫാനും ഇടും അയിന്റെ ഉള്ളിൽ ഫാൻ ഇടും. പിന്നെ കൊറേ ക്കേ ഒണങ്ങിയത് അതിന്റെ ഉള്ളില് ഇണ്ടാവും പിന്നെ പൊറത്ത് ഷെഡ്ണ്ട്. അവിട ജിക്കും തോന ആള് ഇള്ളോണ്ടേ അപ്പൊ അങ്ങനാണ് ഒണങ്ങി ഇനീപ്പോ ഓർക്ക് പത് ബക്കറ്റിലെ ആക്കി വച്ച്ക്ണ് ഇഞ് പോകാൻ നേരത്തൊക്കെ ഞാന് മടിക്കാണ്ട് കൊണ്ടോണം.
ആഹ് അങ്ങനെ.
അതുകൊണ്ട് ചിക്കനോ എന്തേലും..
ഉം
നിങ്ങക്ക് ചിക്കനൊക്കെ സൗകര്യം ഉണ്ടായിക്കോ ആഹ് ന്നാ ശരി